ഹലോ
ഹലോ
ഹലോ കേക്കാമോ
കേൾക്കുന്നുണ്ട് ങ്ങക്ക് കേക്കാവോ
ആഹ കേക്കാം കേക്കാം
ഞാനേ നമ്പർ സേവ് ചെയ്തിട്ടില്ലല്ലോ
ആഹ
അതൊണ്ട് എല്ലാർക്കും മെസ്സേജ് അയക്കുമ്പോ അങ്ങനെ അയച്ചേ പിന്നെ ഇങ്ങളെ സൗണ്ട് കേ- ട്ടപ്പോഴാ എനിക്ക് മനസ്സിലായെ ആ ഇത് ഇവരല്ലേ
ആഹ
ഉം എന്നിട്ട് തെരക്കാണോ
ആഹ ഇപ്പത്തെരക്കൊന്നുല്ല
ആഹാ
ഫുഡൊക്കെ കഴിച്ചോ
ഫുഡൊക്കെ കയ്ച്ചു
ഉച്ചക്ക്
ചോറൊക്ക്യായി ചോറായി കറി ബെക്കണം അത്പ്ന്നെമ്മ നോക്കും. ഞാം പർഞ്ല്ലേ വീട്ട് ഞാനെന്റെ വീട്ട്ല ള്ളത്
ആഹ് ഇവിടപ്പം ഞാനും അമ്മ എന്റെ വീട്ടി തന്നെ പ്പം ഇവിടെ അമ്മ ഇല്ല അമ്മ ഇല്ല അത്കൊണ്ട്
ഫുൾ പണിയുണ്ടാവു അല്ലേ
ഫുൾ പണീല്ലേ രണ്ട് മൂന്ന് കറിയ്ണ്ടാക്കിയാ മതി ഞങ്ങ ഞാനും അമ്മയും മാത്രേ ഒള്ളൂ ബാക്കിയുള്ളവരെല്ലാം ജോലിക്ക് പോയി പ്പം
ആഹാ
അത്കൊണ്ട് ഞങ്ങക്ക് മാത്രം രണ്ട് മൂറ് രണ്ട് കറിയായാലും മതി
ആഹാ
ഉം
ഇവിടെ പിന്നെ അങ്ങനെ ഇണ്ടാക്കൂല. ഇവിടെപ്പോ എന്തെങ്കിലും ഒരു കറി ഒരു വറവ് പിന്നെ ചോറ് ആഹ് ഇൻകൈസ് മീനെന്തെങ്കിലുണ്ടെങ്കില് കറിവെക്കും പൊരിക്കും
ആഹാ
ഉം. പിന്ന നമ്മള് മൂന്ന് പേര് മാത്രല്ലേ ഒള്ളൂ അതോണ്ട് പിന്നെ ഇല്ല്യ പ്രശ്ന ഇല്ല്യ ഉം തലേ ദിവസ്ത്തെ കറിയന്തെങ്കിലും ബാക്കി ണ്ടെങ്കില്
ആഹ്
ആഹ് അത് ചൂടാക്കിയിട്ടെടുക്കും
ആഹ്
ഇതൊണ്ട് പിന്നെ അങ്ങനെ വല്ല്യ
ആഹ് ഇബ്ടെപ്പം ആഹ് ഞാനും ഉച്ചക്ക്യത്തേക്ക് ഞ എനിക്കും അമ്മക്ക്യും ആഹാരം മതി അതോണ്ട് പിന്നെ കൊഴപ്പല്ല ആഹ്
അങ്ങനെ. അപ്പൊ രാത്രിക്കക്ക്‌ ള്ളതും കൂടെ ഉച്ചക്കന്നെ ആക്കി വെക്കും?
ഇല്ല ഇല്ല്യ. രാത്രിത്തേക്ക് കാപ്പിയാണ് അപ്പം അതുകൊണ്ട് ആഹ് രാത്രി അത് രാത്രിയുണ്ടാകൊള്ളു
ആഹ് മൻസ്സ്ലായില്ല കാപ്പീന്ന്
കാപ്പിന്നറയുമ്പം ഈ ത് ചപ്പാത്തി പൂരി ആഹ് അങ്ങനെയൊക്ക ആഹ് ഞങ്ങളവിട കാപ്പീന്ന് പറിണതാണ് ആഹ്
അ അങ്ങനെ
ഉം
ഞാൻ പെട്ടെന്ന് കരുതീ കാപ്പീന്ന് പറ്ഞ്ഞപ്പോ ഇവിടൊക്കെ ഒര് സന്ധ്യ നേരത്തങ്ങനെ ഒരു ചായ കുടീണ്ട്
ആഹ്
ഒരഞ് ആറ് മണി ഏഴ് മണിക്ക് അങ്ങനെ അപ്പൊ അങ്ങനെ പർ ണപ്പം ഞാൻ കരുതി അതോടെ ഫിനിഷ് ചെയ്യുന്നതാവുംന്ന്
ആഹ് അങ്ങനെയല്ല വര് ഒരു നാല് മണിയൊക്കാ നാലഞ്ച് മണിയൊക്കെ ആകുമ്പ ചായ കുടി കഴിഞ്ഞേന് ശേഷം രാത്രിത്തെ ഫുഡ്
പ്രിപ്പയർ ചെയ്യു ആയിരിക്കു അല്ലേ
ആഹ് പ്രിപേറെയ്യും ഉം
ഇവടെ പിന്നെ ചോറൊക്കെ ഇണ്ടെ രാത്രി ചോറന്നെ എടു ക്കും. അല്ലെങ്കിൽ വല്ല ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ അതുപോന്നെ ഉം
ഇവിടെ രാത്രിത്തേക്ക് കാപ്പിയാണ് ഇവിടെ അങ്ങനാരും ചോറ് രാത്രി കഴിക്കൂല അതുകൊണ്ട്
ആഹാ
രാത്രിത്തേക്ക് കാപ്പിയാണ്
ഓഹ് എന്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ രാത്രി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും ഇൻകേസ് ചോറ് ബാക്കിയുണ്ടേ ചോറന്നെ കഴിക്കും പക്ഷെ ഹസ്ബന്റിന്റെ വീട്ടിലങ്ങനെയല്ല അവര് രണ്ട് നേരവും ചോറന്നെയാണ്.
ആഹാ
രാവിലെയും, രാത്രിയും.
ആഹാ ആഹാ..
ഉം പിന്നെ അഥവാ ഇല്ലെങ്കിൽ- എന്തെങ്കിലും ഒന്നെങ്കെ പുറത്തു നിന്ന് വാങ്ങിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും- ചപ്പാത്തിയും മറ്റും ഉണ്ടാക്കും. ഉണ്ടാക്കല് കൊറവാ രാത്രി, രാത്രി ഇൻ കേസ്- ഒന്നും ഇല്ലെങ്കില് എന്തെങ്കിലൊക്കെ- ഫുഡ് പുറത്തു നിന്ന് വാങ്ങിക്കും. ഉം...
ഇവിടാ നമ്മള് വല്ലപ്പോഴേ- പുറത്തൊന്ന് വാങ്ങിക്കുള്ളൂ.
ആഹാ ആഹാ...
ഓ...
അതന്നെ വല്ലപ്പോഴേ അവിടെയും വാങ്ങിക്കൂ.
ഉം....
പക്ഷെ ഈ പറയുന്ന പോലെ- ചെലപ്പോ നമുക്ക് ഇണ്ടാവൂലേ? ആഹ് ചോറ് ഒന്നും കഴിക്കാൻ വയ്യ- എന്തെങ്കിലും പുറത്തൊന്ന് വാങ്ങാ- എന്നുള്ളൊരു മൈൻഡ്സെറ്റ്. എല്ലാർക്കും വന്നിട്ടുണ്ടെങ്കില്,
ആഹാ ആഹാ ചെലവ് ചേ- ആഹാ ചെല നേരത്ത് മടി വരുമ്പം- ആഹാ അത് നമ്മള് പുറത്തു നിന്ന് വാങ്ങിക്കും.
അതെ.
ആഹാ...
അപ്പോ പിന്നെ, ആഹാ അനിയന് ഈ പറഞ്ഞ- പോലെ ഫാസ്റ്റ് ഫുഡിനോട് ഭയങ്കര ഇഷ്ടാ.
ആഹാ ആഹാ ഇവിടെയും കൊള്ളാം. ആഹാ ഇവിടെ എല്ലാർക്കും ഇഷ്ടമാണ്.
ആഹാ അപ്പോ അങ്ങനെ- എന്തെങ്കിലും ഉണ്ടെങ്കില്, അപ്പാണ്ട് പോയി പൊറോട്ടയും, അൽഫാമും വാങ്ങിക്കും. അല്ലെങ്കിൽ പിന്നെ- കറി ആണെങ്കില് ആള് ബട്ടർ- ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടാ.
ആഹാ...
അങ്ങനെ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കും, അവന്റെ ഇഷ്ടം നോക്കീട്ടാ വാങ്ങി- ക്ക.
ആഹാ..
ഉം...
ആഹാ..
നിങ്ങൾക്ക് സിബിലിങ്സ് ആരെങ്കിലും ഉണ്ടോ?
എന്താ?
ഏ ഏട്ടനോ, ഏച്ചിയോ, അനിയത്തിയോ, അങ്ങനെ ആരെങ്കിലും?
എനിക്ക്, എനിക്ക് അനിയനാ, ഹസ്ബൻഡിനാ ചേച്ചി.
ഓ...
ആഹാ..
എനിക്ക് പിന്നെ അങ്ങനെ ആരും ഇല്ല. ഞാൻ, ഞാൻ ഒറ്റ മോളാ.
ആണോ?
ഹസ്ബൻഡിനാണ് ഒരനിയൻ ഉള്ളത്.
ആഹാ.
ഉം ഉം ഉം. പിന്നെ ആളധികം സംസാരിക്കുന്ന- കൂട്ടത്തിലൊന്നുമല്ല. ആളൊ ഒരു ഇൻറ്രോവർട്ടാ. ഉം.. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ.
ആഹാ ആഹാ...
ഉം ഉം
ആഹ പിന്നെ എന്താക്കെയുണ്ട്?
പിന്ന എന്തൊക്കെയാണ്
പിന്നെ പുറത്തോട്ട് അങ്ങനെയൊന്നും പോകലില്ലേ
ഇല്ല. പിന്നെ ഇപ്പൊന്നും പുറത്തോട്ട്, ഇപ്പൊ കൊറച്ചായി പുറത്തൊക്കെ പോയിട്ട്. ഞാൻ ഇപ്പറഞ്ഞ പോലെ സുഖമില്ലായിരുന്നു.
ആഹ
ചുമയൊക്കെ ആയിട്ട്
ആഹ.. ഇപ്പൊ എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഇറങ്ങിയല്ലോ ഷിഗല്ലിയോ?
ആഹ.. ഇപ്പം അതെ. പൊറത്തൂന്നു ഫുഡ് ഒന്നും, വെള്ളം വരെ വാങ്ങിച്ചു കുടിക്കാൻ പറ്റില്ല പറ്റത്തില്ല വിശ്വസിച്ചിട്ട്, അതാ, ആ
ഹോട്ടലൊന്നും ഫുഡ് ഉണ്ടാക്കണതിന്റെ ഒക്കെ, അത് വേറെ രീതിയിലാണ്
അതെ, അതെ അവരൊക്കെ വെള്ളമൊക്കെ എവിടന്നാ എടുക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല.
ആ ചില.. ആ ചില ഫുഡിലൊക്കെ ഇങ്ങനെ പുഴു ഒക്കെ കണ്ടെത്തി എന്നൊക്കെ പറയുന്നതു കേട്ടു.
ഓ ആ കൊറേ മുന്നേ ഇവിടെ ഇങ്ങനെ റെയ്ഡൊക്കെ നടന്ന സമയത്ത്.
ആഹ
ടൗണിൽ ഏതൊക്കെയോ ഹോട്ടലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പഴകിയ ഭക്ഷണൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ആ ലൈസൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ
ആഹ
ഉം അയ്യോ അതാ പറയണെ മഴ തുടങ്ങണ്ട താമസം പിന്നെ ഈ ഷിഗേല വന്നു, നിപ്പ വന്നു ഇപ്പൊ പുതിയ എന്തോ ഒരു തരം വൈറസ് ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു.
ആ.. ഷിഗല്ല അങ്ങനെ എന്തോണ് ഇപ്പൊ വന്നത്.
ആഹ്. ഷിഗല്ല, ഷിഗല്ല മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെ വന്നു? നിപ്പയും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ. ആരിക്കൊക്കെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നൂന്ന് ഇങ്ങനെ ന്യൂസില് കണ്ടു.
ആഹ്...
ഉം... അതുകൊണ്ട്, എല്ലാം ടെൻഷൻ തന്നെ. ഒരാൾക്ക് വരുന്നതല്ലല്ലോ. എല്ലാർക്കും പെട്ടെന്ന് സ്പ്രെഡ് ആവൂലേ.
ആഹ്
ഉം.. അച്ഛനൊക്കെ വയ്യാത്തതാ അപ്പോ. അതുകൊണ്ട് ടെൻഷനാ. പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ.
ആഹ ആ
ഉം
ഇപ്പൊ ഭയങ്കര പിന്നെ എല്ലാവർക്കും വയായി അങ്ങനെയൊക്കെ തന്നെയല്ലേ?
ആഹ് മഴ തുടങ്ങിയാ തന്നെ സൂക്കടാണല്ലോ?
ആഹ്
ചെറിയ മക്കളൊക്കെയുഉള്ള വീടാണേ പറയണ്ട. ഉം
പിന്നെ മഴയാകുമ്പം ഈ സ്കൂളൊക്കെ പിള്ളേർക്ക് സ്കൂളിലൊക്കെ. യല്ലേ അപ്പൊ ഭയങ്കര പാടായി. തുണികളെല്ലാം കഴുവണ്ടേ
ആഹ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരാഴ്ച മുന്നേ കണ്ടിന്യുസ് മഴയായിരുന്നുന്ന്.
ആഹ
ഡ്രസ്സ ഒന്നും ഉണങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ ഇപ്പം ഡെയിലി കഴുകിയിടുന്നത്. ഇട്ടിട്ട് സ്പേസും ഇല്ല മാറ്റാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും. സ്കൂളൊക്കെ പോവുന്ന പിള്ളേരൊക്കെണ്ടാവുന്നവർക്ക് ബുദ്ധിമുട്ടല്ലേ?
ആഹ
ഉം അതാണ്.
ആഹ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം.
ഉ കാരണം ചെറിയ മക്കളാവുമ്പം അവരെ. സ്കൂൾ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നാൽ മതിയല്ലോ?
ആഹ അതൊക്കെ ഒരാക്ക് വന്നാൽ മതി പിന്നെ പടർന്ന് പടർന്ന് ഇരിക്കും.
ആഹ അതെ എന്റെ ചേച്ചിയുടെ മക്കൾക്കൊക്കെ അങ്ങനെയായിരുന്നു. സ്കൂളിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോ പനി ജലദോഷം.
ആഹ്
ഉം ചോദിച്ചപ്പോ പറഞ്ഞു ഒരുപാട് പേർക്കി ണ്ട് ഇങ്ങനെ സ്കൂളിന്ന് സ്പ്രെഡ് ആയതാ അങ്ങനെ ഇങ്ങനെ.
ആഹ്
പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് അവര് സ്കൂള് പറഞ്ഞേക്കാൻ പാടില്ലപ്പ. വയ്യെങ്കിൽ രണ്ടു ദിവസം. ലീവെടുത്താലും ചെറിയ മക്കള് എല്ലാർക്കും വരത്തില്ലല്ലോ? അവർക്കും റസ്റ്റ് എടുക്കാം.
ആഹ് ആഹ്
ഹലോ.
ആഹ് പറഞ്ഞോ?
ആഹ് ഞാൻ കരുതി കട്ടായിന്ന്.
ആഹ്
ഉം
ഉം പിന്നാ എന്നാ പിന്നെ ശെരി വയ്ക്കട്ടാ?
ആഹ എന്നാ പിന്നെ ശരി ഓക്കെ.
ശരി.